ഹലോ
കേൾക്കണില്ലേ കേൾക്കുണ്ടോ?
ഹലോ കേൾക്കണില്ലേ?
ആഹ്
ഹലോ
പറ
എന്താ പണി ചായ കുടിച്ചോ?
ആഹ് കേൾക്കാന്റെ ആഹ് ചായ കുടിച്ചു ചായ കുടിച്ചു. ആഹ് ഇതുവരെ കേട്ടിന്നില്ല ഇപ്പോ കേക്കണള്ളൂ.
ആഹ് അത് ശരി ഇന്ന ഇവിടെ കേക്കണ്ടായിന്.
ആഹ് അക്ക് ആക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാക്കിട്ടില്ല ബേ ക്കറിരുന്നു മിക്സറും ബിസ്കറ്റൊക്കെ ഉണ്ടായിനി.
ആഹ് എന്തെങ്കിലൊക്കെ വേണ്ടി വരില്ലേ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോളേ കടി എന്തെങ്കിലുംഒക്കെ വേണ്ടിവരില്ലേ?
എന്തെങ്കിലും ഒക്കെ ഇണ്ടാക്കലൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഉണ്ടാക്കിയന്ന ഓർക്ക് ചിലപ്പോ പ റ്റില്ല ഓൽക് അങ്ങനിം ഇങ്ങനീം ഒന്നും പറ്റൂല.
ആഹ്
ഉം.
ചായ കുടിച്ചു ചായ കുടച്ച് ഇങ്ങനെ ഇരിക്ക.
ആഹ് എന്താ അനക്ക് ചായക്കടി?
പയണ്ടേനി പയം പൊരിച്ച്ങ്ങാണ്ട് വാട്ടൂലെങ്ങനെ.
ആ ആ
അങ്ങനെ മോള് സ്കൂള്ട്ടന്നപ്പോ ഓൽ കൊക്കെ അങ്ങനെ പൊരിച്ചു ഒടുത്തപ്പോ രണ്ടെണ്ണം അങ്ങനെ ഞാനും ഞാനും കൊറച്ച് കഴിച്ചതാ.
ആഹ് എത്ര കൂട്ട്യോള്ണ്ടനക്ക്?
രണ്ട്.
രണ്ട് കുട്ട്യോളാ? ആ രാത്രികൊക്കള്ളതായി. ആ രാത്രിക്കക്ക് ഞാന് ഒര് ഉച്ചക്ക് വെക്കുമ്പോ അതിലെന്നെ ഉണ്ടാവും രാത്രിക്ക പിന്നെ രാത്രിക്കക്ക് വേറെ ഇണ്ടാക്കലൊന്നുല്ല.
ഉം നെന്തടാ ഇന്ന്ട്ടെന്താന്ന്ട്ട്‌?
ഇന്ന് അയില ഉം ഉണ്ടായിരുന്നു അത് കറി വെക്കും ചെയ്തു പൊരിക്കും ചെയ്തു. പിന്നെ വെണ്ടക്ക ഉണ്ടായിന്നു ഉപ്പേരി ഉണ്ടാക്കി. വൈ കുന്നേരത്ത് കുട്ടോളെ പഠിപ്പിക്കണ നമക്ക് ഓരോരോ കാര്യങ്ങൾ ചെയ്യാള്ള അപ്പൊ പിന്നെ ആ നമയതൊന്നുംഅടുക്കളെക് പോവൂല.
ഒഴിവ് ഉണ്ടാവു
ഒഴിവുണ്ടാവൂല ഞ ഐന് കേറിയാ പിന്നെ കു കുട്ട്യോളെ പഠിപ്പിക്കായിരിക്കുമ്പത്തിന് ഓൽക്ക് ഉറക്കം വരലും ഇതാ വലും അപ്പ പിന്നൊന്നുംക്കൂല
നേരത്തെ ഉറങ്ങോ?
നേരത്തെ ഒർങ്ങൊന്നില്ല
ആഹ
നേ പോകൊന്നില്ല മറ്റേ നേരത്തെ ഉറങ്ങൊന്നില്ല നമ്മള്. ഒതുക്കി പുട്‌ച്ച് ഉറക്കണം ന്നാ ഒർങ്ങും. വെല്യോലൊക്കെ ഒർങ്ങും ചെർത് ഉറങ്ങാനാ പണി.
ആഹ അതന്നെ എല്ലോടത്തി അവസ്ഥ.
ഉം വല്യോലെ പഠിക്കലും എയ്ത ലൊ കൈഞ്ഞ ഓല് പോയി കടക്കും ഇതിനെ ഞമ്മളാണ് കെടന്നാലേ കെടകൊള്ളൂ.
ഉം സിന്മയൊന്നും കാണൂല.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
സിനിമയൊന്നും കാണൂല.
സിനിമ ഞാൻ അങ്ങനെ കാണറില്ല ഞാന് ഫോ എല്ലാ യൂട്യൂബിലെ ന്തേലൊക്കെ കങ്ങനെ കാണും. സിൻമ ആയിട്ട് അങ്ങനെ കാണൊന്നുല്ല.
ഉം എങ്ങൻ ത്തെ വീഡിയോസാ കാണ പിന്നെ കുക്കിങ്‌ ഒക്കെ
കുക്കിംഗ് വീഡിയോസ് കാണും പിന്നെ അല്ലെങ്കി വല്ല വ്ളോഗ്സൊക്കെ ഉണ്ട് ഞാൻ കാണ് ണ കൊർചാൾക്കാരെ ണ്ട് അതൊക്കെ കാണും.
ഹ എന്നിട്ട് കുക്കിങ് കണ്ടി
ആഹആ ഞാൻ ഇണ്ടാക്കല്ണ്ട് ഇക്കും വേണോരുസ്പൂണ് ണ്ട് ഞാന് ഒര് വിദള്ള ഫുടോളൊക്കെ ഇണ്ടാക്കല്ണ്ട് ന്റേതാണ് അതിങ്ങട് കൊണ്ടരാൻ പറയോളോട്
പോരി ഐറ്റംസോ
മ
ആഹ ഓരോ സ്ഥലത്ത് ഓരോരോ സ്റ്റൈലാണല്ലോ
ആഹ ആഹ എന്ത്